ഹലോ കേക്കാവോ
ഓഹ് കേക്കാം കേൾക്കാം പറഞ്ഞോ
റെസിപ്പി ചോദിച്ചിട്ട് പറഞ്ഞു തരണേ എങ്ങനെയാണെന്ന്
റെസിപ്പി ഇനിയുള്ള സമയത്ത് ചോദിക്കാം ഞാൻ കണ്ടിട്ടുള്ളത് ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്ത് വച്ചിട്ട് പിന്നെ സവാളൊക്കെ ഇട്ട് വയറ്റി എന്തോ പൊടിയൊക്കെ ഇട്ടിട്ട്
ആഹ് ആഹ്
അത് മൂപ്പിച്ചെടുത്തേന് ശേഷം ഇതും കൂടെ ഇട്ട്
ഓഹ് ഓഹ് അടച്ച് വെക്കേ അടച്ച് വെച്ചതായിരിക്കോ
അടച്ച് വെച്ചതായിരിക്കും
ആഹ് ആഹ് ആഹ്
ആഹ് അല്ലെങ്കിലും നമ്മളാദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോ വേവിച്ചല്ലേ എടുക്കാ ണേ അപ്പൊ കൊറച്ച് നേരം കുറച്ച് സമയം വെച്ചിരുന്നാ മതി
ഓഹ് ഓഹ് അങ്ങനെയാണല്ലേ കേട്ടപ്പോ തന്നെ ഇത് ഉണ്ടാക്കാൻ ഒരിത്
ഉം
എങ്ങനെയാ വെള്ളക്കോഴിയോ അതോ നാടൻ കോഴിയോ
ഏഹ് അതെനിക്ക് അറിഞ്ഞൂടാ അമ്മ വെ ക്കല് എന്തോ എനിക്കറിഞ്ഞൂടാ
അമ്മ പറയോ എപ്പഴെ ഞാനവിടെ പോയി നിൽക്കുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ വന്ന് നോക്കി നിന്ന് പടിക്കെന്ന് പറയും
ആഹ് ആഹ്
അങ്ങനെ അടുത്തൊക്കെ പോയി നിന്ന് നോക്കി കണ്ടു നോക്കി ഇതൊക്കെ തന്നെ ഓർമ്മ
സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കോ അമ്മ
അമ്മയെല്ലാം വെക്കും പക്ഷെ നല്ല കുക്കാണ് അമ്മ
ആഹ് ആഹ് ആഹ്
എന്തെങ്കിലും ഇതിപ്പോ നമ്മളെ വീടിനടുത്ത് എന്തെങ്കിലും പരിപാടി എന്തേലും നൂല്കെട്ടോ
ഉം അഹ് ആഹ്
എന്തേലും ഫംഗ്ഷൻ വരുല്ലോ ഫംഗ്ഷൻ വരുമ്പോ ഈ എന്തെങ്കിലും അരിഞ്ഞു കൊടുത്താ അമ്മക്ക് കൈ ഇടക്ക് ഞാനും അനിയത്തിയും കുഞ്ഞായിരുന്നപ്പോ കയ്യില് ഡിസ്ക് ഡിസ്ക് വിങ്ങി അങ്ങനെ ഒരു പ്രശ്നണ്ട് ഇപ്പോഴും
ആഹ് ആഹ്
ഒരുപാട് വെയിറ്റൊന്നും തൂക്കാൻ പറ്റൂല തേങ്ങ ചിരകാൻ പറ്റൂല അങ്ങനെയൊക്കെള്ള പ്രശ്നമുണ്ട്
ആഹ് ആഹ് ആഹ്
അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും മല ഇത് പച്ചക്കറി അരിഞ്ഞു കൊടുത്ത് തേങ്ങ ചെരവിയൊക്കെ കൊടുത്താ വെക്കും വെച്ച് കൊടുക്കും എല്ലാരും വിളിക്കും
ആഹ് ഓ ഓ ഓഹ്
ചെയ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്
ആഹ് ആഹ്
അങ്ങനെ
അങ്ങനെ ചെയ്ത് കൊടുക്കു അല്ലേ പൈസക്കെതാ പൈസ കൊടുക്കൂ പൈസ കൊടുക്കോ അപ്പം
ഇല്ല ഇല്ല പൈസഒന്നും വാങ്ങൂല്ല അമ്മ അങ്ങനെ എല്ലായിടത്തും പോവൂല അമ്മ പോയിട്ട് പോയത് ഇവിടെ എനിക്ക് ചെയ്ത് വല്യമ്മേട മോളെ ഇതുപോലെ ഗർ ഗ ഒമ്പതാം മാസത്തില് വരാൻ അവിടുന്ന് പയ്യൻ്റെ വീട്ടിൽന്ന് വരുന്ന എന്തോ ചടങ്ങുണ്ടല്ലോ ഉം ഉം അതിന് വിളിച്ച് അങ്ങനെ പോയി പിന്നെ അവക്ക് കല്യാണം ഉറപ്പിക്കൻ നേരം വളയിടും തമിഴ്നാട് സൈഡാണ് ആ പയ്യൻ്റെ വീട്
ആഹ ആഹ ആഹ
അങ്ങനെ
കല് ചേച്ചി കല്യാണത്തിന് എങ്ങനെയായിരുന്നു നമ്മള കേരള ഫുഡായിരുന്ന തമിഴ്നാടായിരുന്നാ
ഇവിടെ ഇവിടെ വെച്ചല്ലെ പെൺ വീട്ട പെണ്ണിന്റെ സൈഡില് അല്ലേ കല്യാണം മണ്ഡപ വ ഓ അങ്ങനെ ഇവിടായി
എൻ്റെ എന്റെ കൂട്ടുകാരിക്ക പറയുവെ തമിഴ്നാട് കല്യാണം എന്ന് പറയുമ്പഴത്തേക്കും അവിടെ കേസരി അയ്യോ എന്തരക്കെ എന്തര് പരിപ്പ് കറീ നമ്മുക്കൊന്നും ഇഷ്ടപ്പെടൂലന്ന് ആരു പറഞ്ഞ ഹ്ഹ് ഓ ഓ
തായിരിക്കും
ഓഹ് നമുക്ക് നമ്മടെ ഫുഡ് ഇവിടെ ഈ ട്രിവാൻഡ്രം ഒക്കെ കഴിഞ്ഞ് പോയ പിന്നെ അങ്ങോട്ട് അത്രക്ക് അത്ര തന്നെ
ട്രിവാൻഡ്രത്തിന്നുള്ള സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങിന്നേ വരും എല്ലാരും
ഓ അതിയന്ന അതന്നെ ഈ ബോളി ബോളി പാൽ പായസം ആഹാ ഇപ്പം നമ്മടെ ഈ നെയ്യാറ്റിൻകരയില്ലേ
ആഹ്
ആഹ് അവിടെ ഉണ്ടല്ലഏച്ചി ഒരു കടയിൽ ഇതുപോലെ ഉണ്ട്
എവിടെ
ഉം നമ്മുടെ ക്ഷേത്രത്തിന്റെ കുറച്ച് ഇപ്പറത്തോട്ട്
ഓ
ഓ ഒണ്ട് ബോളിയും പായസവും ആ ഓ ഇങ്ങനെ വെക്കണത് പായസ ഇല്ല കുറെ പായസ കുറേ ഐറ്റം ഉണ്ട് കടല ആട പാൽപ്പായസം ബോളി പൂന്തി ഓ ഏച്ചി ഇതൊക്കെ ഇങ്ങനെ വെക്കണത് ഓ അയിന്റെ അടുത്ത് എന്തോന്ന് സ്‌ക്യാൻഡീന്ന അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീമിന്റെ ഇതും ഉണ്ട് അതിന്റെ അടുത്തായിട്ട് എന്നുണ്ട് ഉം കൊറെ ബോക്സ് ഓ ഞാൻ വാങ്ങിച്ചിട്ടില്ല വായ്ക്കണന്നുണ്ട് ഒരു ദിവസം
ഓ ഓ
ഇപ്പ ഓണൊക്കെ വരല്ലേ ബോളി എങ്ങനെയന്നു വീട്ടി ഉണ്ടാക്കണേന്ന് നോക്കണം വീട്ടില് ഉണ്ടാക്കാൻ
യൂട്യൂബിൽ കാണും മറ്റേ അതെന്തോ കടലമാവ്
ഓ കടലമാവ് കടലമാവും ഈ കോൺഫ്ലവർ ഇടുവാന്തോ എന്തിനോ ഹ്ഹ് കോൺഫ്ലവർ ഇടും ഇവിടെ ഇന്ന് ഇന്റെ ഇടയ്ക്ക് മിനിഞാന്ന് രാത്രി ഇവിടെ അമ്മ നേരത്തേ കിടന്നു ഇവിടെ ചോറ് ചേച്ചി ഇതിരും ഉച്ചത്ത കൂട്ടാനൊക്കെവരും രാത്രിയാവുമ്പോ ചളിച്ചപോവും നമ്മള് ഈ വർകൊക്കെ കഴിഞ് ഇരുന്ന് കഴി ചളിച്ചുപോവും അങ്ങനെ ഞാൻ കഴിച്ചില്ല ഒരു പഴ ഇരുന്നേനെ ഞാൻ എടുത്ത് കഴിച്ച് ഒര് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പ അച്ചു അനിയത്തി വന്നിട്ട് പറഞ്ഞ് എടിഎനിക്ക് വിശക്കണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാലാന്ന് അപ്പ ഞാൻ ചോയ്ച്ച് എന്തരെങ്കിലും ഉണ്ടാന്ന് ചോയ്ച്ചപ്പം പറഞ്ഞ് എടി കോൺഫ്ലോർ ഇരിക്കല്ല് മൈദ ഇരിക്ക്ണ് നമ്മക്ക് പഴം ഉം പഴംപൊരി ഒണ്ടാക്കാം ഉള്ളിവട ഒണ്ടാക്കാം അങ്ങനെ രാത്രി ഒണ്ടാക്കി ഓ രാത്രി ഒണ്ടാക്കി തേയിലേം കൂടി ഇട്ട് കുടിച്ച് പക്ഷെ സെറ്റായായിരുന്നേട്ടോ പക്ഷെ മഴയും കൂടെ വേണാര്ന്നു
ഉം ഉം
ഈ ആ കോൺഫ്ലോർട്ട്ലാന്തെയ്യുന്ന മുരിഞ്ഞ് വെരും
ഓ ഓ
അതെ എനിക്ക് തോന്നീട്ടുള്ളൂ ടെസ്റ്റൊക്കെ മറ്റേത് പോലെന്ന ഉം ആ അങ്ങനെ കൊള്ളായിരുന്നു
ഉം ഉം
ഉം പണ്ട് അമ്മ മുന്ന്ച്ച ഈ അമ്മ നെയ്തോണ്ടിരുന്ന സമയത്തൊക്ക്യാണെങ്കി ഇതുപോലെ അമ്മ മിക്യുസേ ഇതുപോലെ ഓരോന്നും ഒണ്ടാക്കി തരുവാരുന്നു പണ്ട് ഈ ഉള്ളി വടയൊക്കാണെങ്കി ഉള്ളി അറിഞ്ഞിട്ട് അതിങ്ങനെ പിഴിയും കയ്യുണ്ടേ അപ്പൊ പെട്ടെന്ന് ഇതായി വെരും കൊഴഞ് വെരും
ഉം ഉം ഉം
പിന്നെ അത്രയ്ക്ക് എണ്ണ എണ്ണ ഒഴിക്കണം ചേച്ചി എണ്ണ മുങ്ങിക്കിടന്ന് ഉണ്ടാക്കുമ്പോഴത്തേക്ക് എല്ലായ് തും ഒരേ ഒല്ലെ ഒരേ പോലെ വെ വെന്തൊക്കെ വരും
ആഹ് എണ്ണ വേണം പലാരം ഒണ്ടാക്ക
അതെ അതെ പഷെ അത അതാന്ന് കൂടുതൽ ഇപ്പം സൺഫ്ലവർ ഓയില് സൺഫ്ലവർ ഓയിലൊക്കെ എത്രേന്നും പറഞ്ഞ് കഴിക്ക്ണെ അല്ലേ
ഓഹ് എന്റെ വീട്ടിൽ അനിയത്തി മാത്രേ ഇതുപോലൊള്ള പരിപാടിക്ക് എറങ്ങോള്ളൂ
ആഹ് ആഹ് ആഹ്
മ്മള് വാഴക്കാപ്പയിടും
ആഹ് ആഹ് ഇങ്ങന നീ നീളത്തിലരിഞ്ഞ ഒരു പഴത്തിനെ തന്നെ രണ്ടായിട്ട
ഒരു പഴ് നീളത്തി അരിഞ്ഞിട്ട് ഒരു പൊരണത്തി രണ്ടാക്കോള് കൊച്ചായിട്ട് എടുക്കും വലുതായിട്ടെടുക്കൂില്ല രണ്ടായിട്ട് മുറിച്ച് കൊച്ചായിട്ടെട്ത്ത്
ആഹ് ആഹ് ആഹ് ആഹ് ഇങ്ങനെ ഈ വ്യേറെ വേറെ മാവൊന്നും ഇടൂല അതില് മൈദ മാത്രോ
അരി പൊടിയ അങ്ങനെ എന്തോ അവളിടും
ഓഹ് അരിപ്പൊടി അരിപ്പൊടി ഇടുമ്പഴ്ത്തേക്ക് കൊറച്ച് കട്ടി വരും
ഓഹ് ഇത് ഞാൻ ഗർഹിണി സമയ്ത്ത് എനിക്കിഷ് ഷുഗർ ദ ഗർ ഇത് ആഹ് ടൈമിൽ പ്രഗ്നൻസി ടൈമിലാണെങ്കില് ഷുഗർ വാരിയേഷൻ ഉണ്ടായിര്ന്നു അതോടെ പൊറത്തിന്നൊള്ള ഫുഡ്ഡ ഒന്നും കഴിക്കര്തെന്നും പറഞ്ഞു പിന്നെ ച് മധുരം എല്ലാ ഒഴിവാക്കാ പറഞ്ഞ് ആഹ് സമയത്ത്
അത് ആഹ് സമയ അങ്ങനെ ഒഴിക്കും ഒരുപാട് കൂടുതലൊന്നുല്ലേര്ന്നു കൂടിപ്പോയ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ അങ്ങനെ വെരൊള്ളൂ
ആഹ് ആഹ് അഹ് ആഹ്
പഷെ എന്നാലും ഡോക്ടർ പറഞ്ഞ് കഴിക്കര്ത് എന്ന് കഴിക്കാൻ പാടില്ലന്ന് പറഞ് ശെരി ആദിത്യ എനിക്ക് ആദിത്യ അവന് രണ്ട് വർഷം ആവാറായപ്പോ കിട്ടിയതാണ് അവനെ അതോണ്ട് പിന്നെ ആ ഒരിതിലങ്ങനെ എടുത്ത് പക്ഷെ എന്റെ വല്യമ്മേട ഇത് വല്യയമ്മേട മോളും ആ ടൈമ് ഒരു ദിവസത്തെ വ്യത്യാസെ ഒള്ളൂ ഇവനെ പ്രസ നം അവരുടെ ഡെലിവറി ഡേറ്റ് അവൻ ജു അവൾടെ അവൾടെ കൊച്ച് ജൂൺ പതിനെട്ട് ഇവൻ ജൂൺ പത്തൊമ്പത്
ആ ആ
അവളാണെ പഷെ എല്ലാം കഴിക്കുവായിര്ന്നേ മധുരൊം എല്ലാം കഴി ക്ക്യോന്നു വെച്ചാ ഞാന് എന്തോ എനിക്കൊരു പേടി വയൊണ്ട് ഞാനങ്ങനെ കഴിക്കൂലാന്നു ഇപ്പൊ അതോണ്ടിപ്പോ ഞാൻ ഒരുപാട് വണ്ണം വെച്ചില്ല
ഉം ഉം
പക്ഷെ വണ്ണം ഉണ്ടെന്നാലും ഒരുപാട് വണ്ണം വെച്ചില്ല പക്ഷെ അവൾ ഒരുപാട് വണ്ണം വെച്ചു
വണ്ണം വെച്ചല്ലേ ആ ഈ പ്രഗ്നൻസി സമയ ത്ത് വണ്ണം വെക്കണതേ കൊറേ ഭയങ്കര പാടായിരിക്കും അല്ലേ
പക്ഷെ കൊർ കൊർക്ക്ണവരൊണ്ട് പക്ഷെ ഇവക്ക് ഇവളെന്തോ ഒരു പക്ഷേ ഒരുപാട് ഇവൾ വണ്ണം വെച്ച് നറച്ച് വണ്ണം വെച്ച് പിന്നെ മുഖത്തൊക്കെ മറ്റെ ഇതുണ്ടല്ലോ
പിമ്പിൾസാ ഓ അത് കർ കർക്കും അല്ലേ
ഉം അവക്കീ ചൊറി ച്ചില് പോലെ മോത്ത് ചൊറിച്ചില് പോലെക്കെ വന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടോയി അവര് ലേസറെയ്ത്
ആ
ലേസറെയ്തപ്പോ അതിപ്പോ ലേസറെയ്തവടത്രേം കറുത്തപാടായി മുഖല്ലാം വൃത്തികേടായി
അശോ ആ ആ
അങ്ങനെ അവള് ജാ ഓരോ ഇങ്ങനെ മാറാനുള്ള റെസിപ്പിയൊക്കെ ചോയ്ച്ച്ട്ട് ഞാൻ പറഞ്ഞ് യൂട്യൂബിലടിച്ചോക്കാൻ പറഞ്
മറ്റേ ചെറ്തേൻട്ടാ പോവൂന്ന് അങ്ങനെ പറയുവായിര്ന്ന് ഈ ചിക്കൻ ബോക്സിന്റോക്കെ
ക്കൊന്നും പറയും
തന്നെ
ഉം
നമ്മളീ ചിക്കൻ ബോക്സ് അമ്മയ്ക്കിവടെ ചിക്കൻ ബോക്സ് വന്നപ്പഴത്തേക്ക് അമ്മയ്ക്കാണ് മോം ഫുള്ളും ആയത് പിന്നെ മറ്റേ കൊ മറ്റേ നമ്മൾ ഈ അര ഇത് മറ്റെ മഞ്ഞ ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ നടു നട്ടുപൊടിപ്പിച്ച അങ്ങനെ വരണ മഞ്ഞ അതൊക്കെ ഇട്ടാ പോവും ഓ അങ്ങനെയൊക്കെ പോവുന്ന് പറയും
പച്ച മഞ്ഞൾ അരച്ചിട്ടാ പോവും
ഓ പച്ചമഞ്ഞള് ആത് തന്നെ അരച്ചിട്ടാ പോവും
പച്ചമഞ്ഞളും തൈരും കൂടെ
ആഹ് ആഹ് പിന്നെ അനിയത്തി ഇവിടെ ഇങ്ങനെ ബീട്ട്റൂട്ടും പച്ചരിയും കുതിർത്ത് വെച്ച പച്ചരിയും കൂടെ അരച്ച് അങ്ങന തേക്കും നല്ല മാറ്റം വരും തേനൊക്കെ
പാടല്ലേ മുഖത്തെ പാട്
മുഖത്തെ പാ ടാനൊക്കെ വന്ന അതൊക്കെ പോവും പാട് പോവൂല ചേച്ചി മുഖത്ത ഈ മറ്റേ ഈ ഡെഡ് സ്കിന് ഒക്കെ ഇതൊക്കെ അങ്ങ് ഇളകി പോവും
എനിക്കാണെങ്കിൽ റിച്ചുവിന്റെ കഴുത്ത് എൻ്റെ കൊച്ചിന്റെ കഴുത്ത് കഴുത്ത് മാത്രം കഴുത്തിൻ്റെ ആ സൈഡ് മാ കഴുത്ത് നമ്മളെ ബാക്കി കഴുത്തുണ്ടല്ലോ ബാക്ക് കഴുത്ത് സൈഡിൽ രണ്ടും ഇങ്ങനെ ഇതുപോലെ കറുത്ത് കറു നല്ല കറുത്ത് വരുന്നവന് അത് മാറാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ അല്ലങ്കിൽ ഡോക്ടറെ കാണിക്കണം ബിസ്ക്കറ്റ് അവൻ അങ്ങനെ ഒരു എല്ലാ ബിസ്ക്കറ്റും കഴിക്കില്ല പൊട്ടറ്റോ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ
ആഹ് ആഹ് ചെല ബിസ്കറ്റ് ഈ കൊച്ചു പിള്ളേർക്ക് അത് എന്റെ കുഞ്ഞമ്മേര മോള് ഇത്പോലെ കഴുത്ത് കറുക്കണ് അങ്ങനെ ചോയിച്ചപ്പം പറഞ്ഞേന്ന് വെച്ചാ നമ്മള് ഈ ബിസ്ക്കറ്റ് ഇല്ലേ നമ്മള് ഈ ചെറുതിലേ ഇങ്ങന ബിസ്ക്കറ്റും വെള്ളവും കൂടെ ചേർത്ത് ഇങ്ങനെ കുറുക്കിക്കൊടുക്കുവല്ലോ
അങ്ങനെ ഞാൻ അവന് കൊടുക്കൂലായിരുന്നു
ആ അങ്ങനെ ഈ ബിസ്ക്കറ്റ് കൂടുതല് കഴിക്കണ പിള്ളേർക്ക് ഇത്പോലെ കഴുത്ത് കറുക്കോന്ന് പറയും
ആഹ് ആഹ്
ഓ അങ്ങനെ പറഞ്ഞ് ബിസ്ക്കറ്റ് കൊറൊച്ചോക്ക് എന്നിട്ടും അവക്ക് കൊറയണില്ലട്ടൊ വന്നത് അതുപോലന്നെ ഇപ്പഴും കഴുത്തൊക്കെ ഇങ്ങനെ കറുത്ത് വരേണ്
ഉം ഉം പിന്നെ വെച്ചോട്ടാ
ആഹ് ആഹ് ശരി ശരി